ആഹ്
ആ എന്തൊണ്ട്
ഓ ഇങ്ങനെരിക്ക്ന്ന് ന്തോണ്ട് വിശേ ആ കഴിച്ചു കഴിച്ചു കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു
മഴയൊക്കെ ഉണ്ടോ അവടെ
ആഹ് കൊഴപ്പല്ല അവടൊ
ആ ഇവിടെപ്പ മഴ പെയ്തു തോന്ന് ങ്ങടെ നാട്ട് ചക്കയൊക്കെ ഉണ്ടോ
ആ ഞങ്ങടെ ഇവിടെക്കൊണ്ട് അവിടൊക്കെ ണ്ടോ
ഇവിടൊന്നും ഇല്ല ഇവിടൊക്കെ കൊറവാ ഇവിടൊക്കെ ഞങ്ങള് കാശ് കൊടുത്ത് വേടിക്കാ ആഹ്
ആഹ
ചക്ക കടത്തി പ്ലാസ്റ്റിക് കവർനാത്താക്കി ആഹ് വിക്കുന്നുണ്ട്, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും അത ഞങ്ങൾ മേടിക്കുന്നെ
അതെയല്ലേ ഇവിടെ ഞങ്ങക്ക് പ്ലാവൊക്കെ ഉണ്ട്
ആഹ്,
ഉം ഉം
അതെ ഇതെല്ലാം ഞങ്ങള് കാശ് കൊടുത്ത് മേടിക്കുവ
ആണ് ലെ ഉം ഉം അല്ലാതെ വേറെ എന്തേലൊക്കെ ഉണ്ടോ അത് എല്ലാം ഇങ്ങനെ വാങ്ങോ?
ഓഹ് പച്ചക്കറികളൊന്നുംല്ല എല്ലാം കാശ് കൊടുത്ത് മേടിക്കുവ ഇവിടൊക്കെ വേർനോ പച്ചക്കറി നടാനുള്ള സ്ഥലവില്ല കൊറച്ച് സ്ഥലമേ ഉള്ളു വീട് നിക്കുന്നതേ ഉള്ളു, ഏഹ് ആഹ് ഫ്ളാറ്റിലാ ഫ്ളാറ്റില
ഫ്ലാറ്റ് ആഹ് ആഹ് ആഹ്
അന്നേരം ഇവിടെ സൗകര്യം സ്ഥലം സൗകര്യം ഇല്ലല്ലോ കൃഷി ചെയ്യാനൊന്നും സൗകര്യ ഇല്ല
പ്പൊ എല്ലാത്തിനൊക്കെ ഭയങ്കര വിലയാണോ?
ഉം
ഉം ഹ് ഹ് ഒർങ്ങൻ കിടന്നോ അതോ?
ഒഹ് അല്ലല്ല ഉറങ്ങാൻ കിടക്കൊന്നല്ല
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്
ജോലിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം ഒക്കെ കഴിക്കാൻ തുടങ്ങുന്ന്
ആഹാരം കഴിക്കൻ ആഹഹാ
ആഹാരം ഒക്കെ കഴിച്ചോ
ആഹ് ഞങ്ങള് നേരത്തേ അങ് കഴിക്കും
ഉം
ആഹ് ഉം ഓ എല്ലാരും എന്ത് ഒരാള് ടി വി ആണെന്ന് ഒരാള് ക്ക് വായിക്കുന്ന ഇങ്ങനെ ഇരിക്ന്നു ഉം അവടോ
എവ ദ
അവടോ എല്ലാരും എന്തിയെ
ആഹ് എല്ലാരും അവിടെ എവിടെക്കെ ഇരിക്കുന്ന പഠിത്ത പഠിക്കുന്നവര് പഠിക്കുന്ന ടി വി കാണുന്ന് ഓരോരോ ജോലികളിലിരിക്കുവാ എല്ലരും
ഉം ഉം രാത്രിതേക് എന്താ ഉണ്ടാക്കി പിന്നെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്ക ആഹ്
ആ ഹ ഹാ
അവിടെ മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴയാ ഭയങ്കര മഴയാ
ഉം ഹും ആഹ് അഹ് ആഹ്
ഹലോ
ആഹ് എ
കേക്കുന്നില്ലയോ പറയുന്ന കേൾക്കുന്നില്ലയോ
ഉണ്ട് ഉണ്ട് കേക്ക്
ആഹ് ഹഹാ ആഹ്
ആഹ്
പിന്നെ വേറെന്തോണ്ട്
ഓഹ് വേറെന്തുവാ ങ്ങന
ഇപ്പൊ മഴ വയങ്കര മഴക്കാലോല്ലേ വയങ്കര ചാ പല പല രോഗങ്ങളാ പനിയും ഷിഗല്ല പലതരത്തിലുള്ള രോഗങ്ങളല്ലേ പൊറതോട്ട് ഇറങ്ങാനൊക്കത്തില്ല
ആഹ് അതെ അതെ
പുറത്തിറങ്ങുമ്പോ മാസ്ക് ധരിച്ചോണ്ട് വേണം പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാ മാ ന് പനി വന്ന് കഴിഞ്ഞാ പാടാ പകർച്ചവ്യാധിയാ
അതാ എല്ലാടും അതാ കേൾക്കുന്നത് ഈ സ്കൂളിൽ പോണ പിള്ളേർക്കൊക്കെ പള്ളിക്കൂടത്തി പോന്ന പിള്ളേർക്കൊക്കെ ക്കെ ഇതൊക്കെ വരു പിള്ളേർക്കൊക്കെ ആവുമ്പോ പെട്ടെന്ന് പകരും ഇല്ലയോ
ആഹ്
ഉം എന്താ പിള്ളാരോട് പറഞ്ഞാലും കേക്കത്തില്ല പിന്നെ മഴ സമയവാണ് എല്ലാം കൊണ്ടും ഭയങ്കരതാണ് ഉം ന്ത എന്തെല്ലാം അസുഖങ്ങളാ
ആഹ് കൊച്ചിങ്ങൾക് വാക്സിനേഷൻ ഒക്കെ എടുത്തോ
ആഹ് വാക്സിൻ ഒരാടേ പത്ത് വയസിന്റെ എടുക്കാൻ സമയം ആവന്ന്
ഉം
ഉം അവിടെ എല്ലാരും വാക്സിനൊക്കെ എടുത്തോ പിള്ളേർ
ആഹ് എടുത്ത് എടുത്ത്
ആഹ്
ഉം
ഉം ആഹ് സ്കൂളിലൊക്കെ പിള്ളേർക്ക് ഈ മറ്റേ അയൺ ടാബ്ലെറ്റ് ഒക്കെ കൊടുക്കു അയ
ആഹ് ആഹ് കൊടുക്കുന്നുണ്ട്
ആഹ്
ഇവിടെ ആഴ്ചതോരം കൊടുക്കുന്നു സ്കൂളിൽ കൊടുക്കുന്നുണ്ട്
ആണ് ആഹ് ഹാ ഹാ ആഹ് ഇവിടെ ഇങ്ങനെ വന്ന് പറയുന്നു കൊടുക്കുന്നുന്നൊക്കെ
എഹ് ഏഹ്
ഏഹ് ഉം ഉം
ഇപ്പ പുറത്തോട്ട് ഇറങ്ങാൻ പേ ഭയങ്കര മഴയാ
ആന്ന് ആഹ് ഹാ അപ്പം ഏഹ് ഈ കരന്റിന് നിങ്ങക്ക് ബുദ്ധിമുട്ട് കാണത്തില്ലായിരിക്കുല്ലയോ
ഉം നമുക്ക് പിന്നെ ഫ്ളാറ്റ് ആയോണ്ട് ബുദ്ധിമുട്ടില്ല
ആഹ് ആ ഓ ഞങ്ങൾക്ക് ഇവിടെ കരണ്ടിനൊക്കെ ആ ഞങ്ങ ഇവിടെങ്ങ് ബുദ്ധിമുട്ട ഒരു കാറ്റടിച്ചാൽ തന്നെ കരണ്ടക്കെ
ഉം ഉം ഉം ആയ്ശരി ഉം
ഒന്നും പറയണ്ട പിന്നെ കരണ്ടും ഇല്ല വെള്ളവും ഇല്ല കിണ ത്തിാണെങ്കിലും പിന്നെ വെള്ളം കോരുന്നൊക്കെ അങ് ബുദ്ധിമുട്ടാ മഴയും കൂടിയായ പിന്നെ പറയണ്ട ഉം
ഇവിടെങ്ങനെ കരണ്ട് പോവത്തൊന്നുല്ല
ഉം ഇവിടെ പോവും കരണ്ട് പോയാൽ പിന്നെ എന്ന് വരുന്ന് പറയാൻ
ഉം
രാവിലെ പോയാ വൈകിട്ട് രാത്രിയാവും വരാൻ
ഉം
ഉം ഈ രാത്രി മഴയും കൂടി അതിന്റെ കൊതുവ ഉണ്ട് ഇപ്പൊ കരണ്ട് പോയാലൊക്കെ അങ്ങ് ബുദ്ധിമുട്ടാ
ആഹ്
ഉം
എല്ലാടോ ഉണ്ടോ കൊതുവ കൊതുവു ശല്യം എല്ലാടോ കറണ്ട് പോയി കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതിശല്യ ഉം കൊതുക എല്ലാടം
ഉം കറണ്ട് ബില്ലൊക്കെ ഒത്തിരിയാവോ
കറണ്ട് ബില് പത്തിന് രണ്ടായിരം ഒക്കെയ കറണ്ട് ബില്
ആഹ് ആഹ്
ആഹ് ഇവിടെ എ സി ഒക്കെ ഉണ്ട് ഫ്ളാറ്റ്ല്ലേ
ആഹ് അതെ ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങൾക്കും കരണ്ട് ആണല്ലേ
കരണ്ട ബില്ലാവോ
ഓഹ് ഞങ്ങക്ക് കറണ്ട് ബില്ല് കൂടും പക്ഷെ എ സി ഒന്നും ഇല്ല ഈ പറഞ്ഞതല്ല പഴയ മോട്ടറൊക്കെയാ വീട് വെച്ച സമയത്ത ഉള്ള മോട്ടറൊക്കെ ഫ്രിഡ്ജൊക്കെ ആയാലും ആ പഴയതാ പ്പ അങ്ങന കൊറെ കരണ്ട് പിടിക്കാം അങ്ങന കൊറെ പൈസ പോവും ഉം
ഉം
അങ്ങനേം കൊറേ
ആഹ്
ങേഹ് ഉം
പിന്നെ പിന്നെന്തോണ്ട് ഏഹ് ഏഹ്
മഴക്കവധിയൊന്നും ഇല്ലല്ലിയോ
ആഹ് ഇല്ല ഇല്ല ഇല്ല അവധിയൊന്നു ഇല്ല അവധിയൊന്നു ഇല്ല ആഹ് അവധി എടുക്കാനെങ്കി എന്നും അവധി എടുക്കാനെ സമയം കാണു എന്നും മഴയല്ലെ ഇടി മഴയല്ലെ ഉം അവധിയൊന്നും തെര്ത്തില്ല
ഊണഓക്കേ കഴിഞ്ഞോ?
ആഹ് അത്താഴല്ലെ കഴിഞ്ഞ്
ആഹ് അപ്പം ചോറാന്നോ
ആഹ് ഞങ്ങള് ചോറാ കഴിക്കുന്നെ
ആഹ് ആഹ്
ഉം ഇവട അങ്ങനെ പ്രത്യേകം ഒന്നും അങ്ങന ഉണ്ടാക്കാറൊന്നുമില്ല
ആഹ്
ആഹ് എന്തുണ്ടാക്കിയെലും കൊറച്ചെ കഴിക്കു അങ്ങന അതുകൊണ്ട് പിന്നെ പ്രത്യേകം മെനക്കെടാൻ നിക്കത്തില്ല
ആഹ് ആഹ്
ഉം
അത് ശരി ആഹ്
ഉം
ആഹ്
പിന്നെന്ത്പറ്റി
പിന്നെ വേറെന്നൂല്ല അങ്ങനെക്കെണ്ട് നാട്ടുകാരൊക്ക നല്ല സഹകരണം ആണോ
ആഹ് നാട്ടുകാരൊന്നും കൊഴപ്പൊന്നൂല്ല പിന്നെ ഈ പറഞ്ഞ തന്ന എല്ലാർക്കും ഇപ്പം ജോലിയും തെരക്കുകളൊക്ക ആയൊണ്ട് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെലും കാണെയും മിണ്ടിയൊക്ക ചെയ്യും ഇപ്പൊ പിന്നെ എല്ലാർക്കും ജോലിയും തെരക്കു ഒക്കെഇല്ലേ നമ്മള് ഈ വീട്ടീ ഇരിക്കുന്നോണ്ട് ഇവട തന്ന ഇങ്ങനെങ്ങ് ഇരിക്കുവല്ലെ
ഉം
ഉം പിന്ന വല്ലപ്പോഴും പൊറത്- പുറത്ത്എറങ്ങുമ്പോ കുടുംബശ്രീ കൂടുമ്പഴൊക്കെ കാണും അല്ലാതെന്തുവ അവിടെക്കെയോ അയല് അടുത്തൊള്ളൊരുവേ ട്ട് സഹകരണൊക്കെണ്ടോ
താമസിക്കുന്നവര് നല്ല സഹകരണ അവരൊക്കെ ജോലിക്കൊക്കെ പോന്നോരല്ലെ പിന്നെ വൈകിട്ട് ക്കെ കാണും പിന്നെ കാണുമ്പം മിണ്ടിയേം പറയൊക്കെ ചെയ്യും അട്ത്ത് വന്നാ പിന്നെ സംസാരി ഇരിക്കാൻ സമയ്ല്ലല്ലോ ജോലി തിരക്കെത്തി
ഉം അതാ
അ നിങ്ങക്ക് ഈ മീറ്റിംങേക്കെഉ ണ്ടോ എല്ലാ ഈ മീറ്റ് ഫ്ലാറ്റ് ഒക്കെ ആവുമ്പ എല്ലാരും മീറ്റിങ്ങെക്കെ ആഹ്
അതാ ഉമ്പോൾ ഇപ്പ ഒര് മാസത്തി മെ കമ്മിറ്റിക്കെ കൂടും
ആഹ് ആഹ് ഈ വെള്ളത്തിനൊക്ക ബുദ്ധിമുട്ടൊണ്ടോ
ഇല്ല ല്ല ല്ല വെള്ളമൊക്കെ ഇഷ്ടം പോലണ്ട്
അത് മ്മൾ പ്രത്യേകം പൈസ കൊടുത്ത് വരുന്നതൊക്കെയാണ്
കരണ്ടും വെള്ളത്തിനവർക്ക് പ്രത്യേം പ്രത്യകം പൈസയള്ളൂ
ആഹഹാ ആാ ഓ ആ കാര്യം വെച്ച് നോക്കുമ്പോം കിണറുള്ളതിക്ക് നല്ലതായിട്ട് തോന്നും കാര്യം നമ്മൾ പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ വെള്ളം
ഉം ഹ
ആഹ
ഉം
ഉം ഉം
ഉം
ഉം മക്കളൊക്കെ വല്യ മക്കളാണോ
ആഹ് വല്ത ഒരാൾ ഡിഗ്രിക്ക് ഒരാള് ബി എസ് സി നേഴ്സിങ്
ഉം ഉം ഉ ആപ്പൊ ചെിലവ്ങ്ങ ഒത്തിരി ആയിരിക്കും ഇല്യോ
മൂത്താള് നേഴസിങ്ങ ഇല്ലേ പാടാ ഭയങ്കര പൈസാ ചെലവാ
ആഹ് ലോണൊക്കെ എടുത്തിട്ടാന്നോ
ഓ ലോണൊന്നും എടുത്തില്ല പക്ഷെ ഭയങ്കര പൈസ ചലവാ അത്പ ഇറങ്ങിയിട്ട് വേണം കുറെേ സ്വർണ്ണങ്ങളൊക്കെ
അഹ് അഹ് അഹ് ആഹ് ഉം ഉം
ഇറങ്ങീട്ട് വേണം കടങ്ങളൊക്കെ തീർക്കാൻ
ആഹ് അത ആഹ് എന്നാലേ എന്നാല ആട്ടെ അ ആഹ് എന്നാട്ടാ കഴിക്കുന്നില്ലേ കഴി
ആഹ് കഴിക്കാൻ പോന്നു കഴിക്കാൻ പോന്നു ആഹ് ശരി ശരി ശരി ഓക്കെ ഉം ആഹ് ആഹ്